ഹലോ എന്തണ്ട്
എത്ത നല്ല സുഖം
ഉംഹ്
ഉച്ചക്കത്തെ റസ്റ്റ്ക്കെ കഴിഞ്ഞോ ഉച്ചക്ക്
ഉച് അങ്ങനെ റെസ്റ്റോന്നുല്ല രാവിലെ തൊട്ട് ജോലി ചെയ്യും ഏഹ് പിന്നെ കുഞ്ഞു ഒറങ്ങി കഴിയുമ്പോത്തേക്കിന് ഒരു ഒരു പത്ത് ത്ത് അരമണിക്കൂറിരിക്കും. അത് കഴിയുമ്പത്തന് പിന്നെ കുളിക്കണം. പിന്നെ അത് കഴിയുമ്പത്തന്നെ അവള് എണീക്കും പിന്നെ അവക്ക് ഫുഡ് കൊട് ക്കണം. അപ്പൊ അട്ത്തയാള് സ്കൂളി പോയാള് വരാ ആകും ആഹ് പിന്നെ പുട് ര്യൾങ്ങള് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ് കയ്യുമ്പത്തേന് ഹസ്ബൻന്റ് വരും ആഹ് പിന്നെ വൈ രാത്രിയിലത്തേക്കുള്ളതായി. അങ്ങനെ റെസ്റ്റോന്നുല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയതുകൊണ്ടരിക്ക പിന്നെ എടക്കപ്പഴൊക്കെ എങ്ങനരിക്കും
ആ എത പത്ത് പതിന വ പത്ത് പ കജൂ കജൂര
എന്തോ
രാവിലെത്തെ പണികളൊക്കെ കഴയുല്ലേ പത്തമണി ആകുമ്പോ ത്തിന്.
രാവിലത്തെ പണി അപ്പഴേക്കും കഴിയുവേല എന്നന്നവെച്ചാല് രാവിലെ ഉം കൊച്ചിന് സ്കൂളില് പോകാനായിട്ട് ഞാൻ തലേന്ന് ചോറ് വെച്ച് അത് തിളപ്പിച്ച് വാർത്താ രാവിലെ കൊടുത്ത് വിടുന്നേ
ആഹ്
പിന്നെ എന്തെങ്കിലും ഒരു തോരങ്കറിയും ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ മാത്രം മതി അവൾക്ക് കൊണ്ടുപോകാനിട്ട്.
ഉം
പിന്നെ രാവിലെ കാപ്പിക്ക് എന്തെലും ഉണ്ടാക്കണം
അല്ല അപ്പൊ എപ്പഴാ നീക്കല എപ്പഴാ
ഞാന് അഞ്ചര ആവുമ്പോത്തേക്കിന്
പ്പൊ അപ്പ അ ഗ്യാ
ഗ്യാസില വെക്കുന്ന ആ ഗ്യാസിലകേണ്ടി രണ്ട് ഗ്യാസ് അടുപ്പല്ലേ ഉള്ളൂ അപ്പം ഒന്ന് കഴിഞ്ഞാലല്ലേ അടുത്തത് എടുക്കാൻ പറ്റും ആ ആ ചെറിയ കറിയൊക്കെ കടലക്കറി ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ വക്കുമ്പോഴേക്കും ഇച്ചി സമയമാണ് ല്ല ഒന്നും എന്ത് വരാനിട്ടെ
കയറിറെ കയറിന്റെ അടുപ്പല്ല
കരണ്ട്ടുപ്പ് ഞാൻ ഉപയോഗിക്കില്ല കടുപ്പിന് ഭയങ്കര കരണ്ട് ബില് ആകുവായിരുന്നേ മൂവായിരം മൂവരത്തിഞ്ഞൂറ്ക്ക ഒക്കെ ആകുായിരുന്നു ബില്ല് അതുകൊണ്ട് ഇടയ്ക്ക് കറണ്ട്ടുപ്പ് ഒന്ന് ഒഴിവാക്കിയിരുന്നു പിന്നെ മറ്റേ കെറ്റിലുണ്ട് വെള്ളം ഉണ്ടാക്കൻ മാത്രം
ആ
മ്
വാങ്ങിയാലോ
സ ആ അത വാങ്ങണന്നൊരു പ്ലൻുണ്ട് ഉ ഞങ്ങളടെ വീട് പണി നടന്നോൊണ്ടിരിക്കാ ഞങ്ങൾ ഒരു വീട് വ കാനഡ വീട്പണി നടന്നുകൊണ്ടിരിക്കുക പുതിയ സ്ഥലം മേടിച്ചായിരുന്നേ അപ്പം വീട് പണി നടന്നോണ്ടിരിക്ക അപ്പൊ അത് വീട് അതിന്റെ പണി തീർന്നു കഴിട്ട്ങ്ങോട്ടേക്ക് മാുമ്പോൾേണം കുറച്ച് സാധനൾ വാങ്ങാനണ്ട് പാക്കൂടെ മടിക്കാൻ ആയിരിക്കുന്ന
മ്
മ്
ഹം ആം
പിന്നെ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ
ആ കേൾക്കണ്ട് കേൾക്കണണ്ട്
ഉം ഉം
വീട് വീടു ക്കിലെ സാധനോ?
ആ അതെ അതെ വീട്ടിലേക്ക് അപ്പോഴേക്കെ സാധനങ്ങളൊക്കെ മേടിക്കണം.
ആഹ് കാലേന്ന് ഹസ്ബൻ്റ് കൊണ്ടല്ലേ? ഒരുമ്മ തരാൻ പറയുമ്പോ
വരും വരും.
ആഹ.
ഉം.
തലേൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് പിന്ന ട്ട്ഉണ്ടാക്കാൻ എളുപ്പ് പിന്നെ ഫുൾ ഗ്യാസ്മെല്ല അല്ലെ തീട്ടുണ്ടല്ലോ ഞങ്ങളത് ഞാൻ അടുപ്പത്ത ഇണ്ടാക്ക.
അടുപ്പത്ത് അ ആ അപ്പം വിറകൊക്കെ ഉണ്ടോ?
ആ വർക്ണ്ട്.
ആ ഇവിടെ വെറക് കിട്ടാനിട്ട് പാട.
ആ.
വിറകിന് ഭയങ്കര വെലയ, അപ്പ അത് വെച്ച് നോക്കുമ്പ നമുക്ക് ഗ്യാസാ ലാഭ
ഡാഭം മ് മ് ഇവിടെ നല്ല വെറെക്ണ്ട്, ഒരീച്ച നാപറഞ്ഞില്ലേ ഇവിടെ കൗങ്ങ്ണ്ട് കൗങ്ങ് കമുങ്ങ് അട അടെ ക്കെന്റെ ആ അപ്പ അയിന്റെ കുറേ വെറക്ണ്ട് പല പലേ മരങ്ങള്ണ്ട്.
മ് ഹ്.
മ്. അല്ലെ ആ മരങ്ങളൊക്ക മുറിച്ച് വെറകാക്ക അങ്ങൻത്തെക്കെ വെറ കിന് പഞ്ചം ഇവിടെല്ല. നമ്മ നാട്ട്ക്ക് പഞ്ചല്ല. മ്
ആഹ് ഇവിടെ വിറകിന് ഭയങ്കര വിലയാണേ അപ്പൊ ആഹ് വില വെച്ച് നോക്കുമ്പോ ത്തിന് നമുക്ക് ലാ ഭം ഈ ഇത് തന്നെയാ കരണ്ട് ഇത് തന്നെ ആഹ് ഗ്യാസ് തന്നെയാ പിന്നെ ഇപ്പം ഇപ്പ ഈ കുറച്ചായിട്ട് ഗ്യാസിന് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ
ഉം
ഗ്യാസ് മുപ്പ ത്തഞ്ചിസം നാല്പ്പത് ദിസം കഴിഞ്ഞിട്ടേ ഗ്യാസ് അടുത്തത് കിട്ടൊള്ളൂ എങ്കിലും കുഴപ്പല്ല ഒന്ന ത്ത മാസത്തേക്കിനുണ്ട് ഒരു കുറ്റി ഗ്യാസ്
ആഹ്
ആഹ് അപ്പളേക്കും
രണ്ട് കുറ്റില്ലേ
രണ്ട് കുറ്റി ഉണ്ട് ഇന്നാ ഇപ്പൊ ഒരെണ്ണ നറച്ച് വെച്ചത്
ആ
മ്
അറച്ച് വെച്ചാ സുഖാണ് ന്നാ ന്നെ എപ്പ വാണെങ്കിലും എട്
ആ എടുക്കാലോ അതെ അങ്ങനെ വെച്ചെക്ക് എപ്പഴു പിന്നെ നേരത്തെ കൃത്യമായിട്ടും വെക്കുയിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ദിവസം നാപ്പത് ദിവസം കഴിഞ്ഞിട്ടെ കിട്ടുള്ളൂ എന്നുള്ള രീതിൽ വന്നപ്പ ഴേക്കും
മ്
ഇച്ചിരി ബുദ്ധിമുട്ടായത് എങ്കിലും ഇതുവരെ ബുദ്ധിമു ട്ടൊന്നു വന്നിട്ടില്ല
ആ കൊച്ചി, കൊച്ചി സ്ഥലം അപ്പൊ അവിടെ ഷൂട്ടൊക്കെ നടക്ക അറിയല്ലോ സിനിമന്റെ ഷൂട്ടുകളൊക്കെ
ആ, അവിടെ ആ അത് അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മള് ആ, ഇല്ല ഇച്ചിരി ഉള്ളിലേക്ക് ആയതൊണ്ടേ
ആ
ഉം, ഉം
അവിടൊക്കെ ഷൂട്ടിംങ് സിനിമേന്റെ പറയ
ഉം, അതെ അതെ അതെ നമ്മുടെ ഇതിലേൊക്കെ വണ്ടിയൊക്കെ പോകുന്ന കാണാം, ഉം
ഏത് ഓരോ ചാനലിന്റെ വണ്ടിയോ
ചാനൽ അല്ല മറ്റേ ഈ ആർട്ടിസ്റ്റുകൾ പോകുന്ന ഒരു ഇതുണ്ടല്ലോ കാരവാൻ ഉണ്ടല്ലോ ആ, ആ, ആ അങ്ങനത്തെ വല്യ വണ്ടിയുണ്ട് അതൊക്കെ ഇട പോകുന്ന കാണാം
അ അ അ
പിന്നെ കൂടുതലും മൂന്നാറ് മറയൂര് അങ്ങോട്ടക്കൊക്കെയാണ് ഏ ഈ ഷൂട്ടിങ്ങ് ഒക്കെ കൂടുതലും നടക്കുന്നെ
ഏ
തമിഴ്നാടും ഉണ്ട്
അതേപോലെ എറണാകുളം
ഉം അതെ അതെ എറണാകുളം, കൊച്ചി, അവിടെ മെയിൻ ആയിട്ടും ഉണ്ടല്ലോ ഒത്തിരി ഉം, വൈകിട്ട് എന്നാ നോയമ്പല്ലേ ഫുഡ് എന്നാ
ഇല്ലേ ഒന്നുംണ്ടാക്കിയില്ല ഞമ്മൾ പെണ്ണുങ്ങളല്ലെ ഉള്ളു രാവിലെ വെച്ച ചോറുണ്ട് അത് ഇന്ന് വൈകുന്നേരം-
ഓള് മതിയോ, ഉം-
ഞമ്മള് ഉണ്ടാക്കട്ടെ- കോയി കറി ഇറച്ചി കറി പോറട്ട കാണുന്നുണ്ടെങ്കി ഉണ്ടാക്കാനും, തിന്നാനും പൂതിയ പക്ഷെ നമ്മള് തന്നെ ഉണ്ടാക്ക
അതെ, അതെ, അതെ-
നമ്മള് തന്നെ മെനക്കട്ട് ഉണ്ടാക്കല് ആരും കുടി വാരാനൊന്നു വില്ല-
അതെ അത് ശരിയാ ശരിയാ അത് ഓർക്കുമ്പോത്തേ തന്നാ പിന്നെ നമ്മള് ഇതൊന്നും വേണ്ടെന്ന് വെക്കുന്നത് എല്ലാവർക്കും വെക്കുന്ന എന്താണത് കഴച്ചതാന്ന് വിചാരിക്കും-
ആഹ് അതന്നെ വേറെ ആൾ നോമ്പോഴക്കെ വേറെ ഉണ്ടെങ്കി നമ്മള് പിന്നെ എല്ലാവർക്കും വേണെങ്കിൽ ഇണ്ടാക്കും-
അതെ അതെ-
ഇപ്പ ഇക്കുറി നോമ്പ് അങ്ങന ഒന്ന് ഉണ്ടാക്കിയില്ല ചോറ്ണ്ടാക്കി- ഒ അതിലി ഒരു കൂട്ടരിന്ന് ച ചായയും കുടിച്ച് - നോമ്പ് തുറന്നെനിക്ക് ചായ കിട്ടിയാൽ മതി മീനായിട്ട് പാലന്നാ ചായ കിട്ടണം-
ആഹ് ചായ കുടിച്ചാൽ മതി അ അല്ലേങ്കും നോമ്പ് തുറന്ന് കഴിഞ്ഞ്ട്ട് നമ്മള്- വേറെ ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മള് നോമ്പ് തൊറന്നിട്ട് ഇരുന്ന് കഴിക്കലോട് കഴിക്കലാ നമുക്ക്- ക്കല്ലേ അറിയത്തൂള്ളു ഒരുഗ്ലാസ് ചായ അല്ലെങ്കി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞൽ പിന്നെ- ഒരു വക കഴിക്കാനോ പറ്റത്തില്ല- ഉം
ചായ ഇൻക്ക് ചായ ഇഷ്ടം, വെള്ളത്തിന് വെള്ളം ജ്യൂസ് ടല്ല ഇഷ്ടല്ലത്തെ കിട്ട്യാ കുട്ച്ചും ന്ത കാര്യം പക്ഷെ താൽ പര്യം മതാണ്.
ചായ ആഹ് ഞൻ കൊഷിവിടെങ്ങനെ ചായക്ക് നിർബന്ദുഇല്ല
അത് നല്ല
പാല് എങ്ങനെ പശും പാലു മടിക്ണതോ കവ്
ആഹ് അത് ഫിൽമപാലാങ്ങലാ
ആഹ ഹ മന്മായി പോയി മേടിക്കോ അതോ വീട്ടിൽ മിൽമൽ പോയി മേടിക്കുവാണോ കടൽന്ന് വങ്ങോ ഇവിടെ ഒരു വണ്ടിൽ കൊണ്ടുവരും രാവിലെ
സ വണ്ട പിന്നെ അഞ്ഞൂറിന് വിറ്റന്നക്കെ എത്ര വേ
റിന് മുപ്പത് രൂപ ഇപ്പൊ മുപ്പത്തി മൂന്നായിട്ടുണ്ട് ഈ ആഴ്ച തൊട്ട്
ഉം
കഴിഞ്ഞ ആഴ്ച്ചോറ മുപ്പതായിരുന്നോ
ഉം നിങ്ങ വാങ്ങലുണ്ടോ
ഞങ്ങള്ൾ വാങ്ങിക്കും ഇടയ്ക്കൊക്കെ വാങ്ങിക്കയുള്ളൂ ഡെയിലി വാങ്ങൂല ഇടക്ക് വേണ തോന്ന്മ്പം മാത്രം എന്നച്ചാ കുഞ്ഞ് മോക്ക് കൊടുക്കാറില്ല കൊടുക്കുമ്പോ ഇടക്ക് കൊടുത്തപ്പോ കഫ കെട്ടായിരുന്നേ
ഉം
അതുകൊണ്ട്
ഇത് ഈ മീ മീൻകാര് ങ്ങള് മീനൊക്കെ എവിടെ പോയാ മാങ്ങൽ ബടെ അങ്ങാടി പോയി മാങ്ങലാ
മീനൊക്കെ നമ്മുടെ വീടിന്റെ അതിലേ കൂടെ വരും
ന്നമാതിരി ഈ പാലും വരുന്നേ
അതെ അതെ
വാങ്ങലെങ്ങനെ ആ അങ്ങ് ഒച്ചണ്ടാക്കി വരൂലേ
ആം
രാവിലെ എപ്പളാ വരല്
രാവിലെ
എപ്പഴാ പാലൊ
രാവിലെ പാല് വരുന്നത് ഏഴ് മണിക്ക് മീൻ വരുന്ന ആറരക്ക്
ഏ മീൻ ആറരക്കെത്തോ
ആറേകാലിനൊക്കെ വരും
ഏ അ അത്ര നേരത്തെ വരൂലേ
നേരത്തെ വരുവാ ഇപ്പോ എളപ്പമുണ്ട് രാവിലെ മേടിച്ച് വെച്ച് ച്ചിരുന്നാല് പണി തീരും വേഗന്ന്
ആ വിടെ എട്ടണി ഒമ്പണിക്കാവും മീൻ വരനെങ്കി പത്തണി പത്തര
ആ ഇവിടെ രാവിലെ ആറര ആവുമ്പത്തേന് വരും ആറര ആറേകാലൊക്കെ ആവുമ്പോഴേക്കും വരും
ആ
ഉം ഇവിടെന്ന് വിടെ വന്നിട്ട് നേരെ ടൗണിലേക്കാ പോഉന്നത്. ടൗണി പോയിട്ട് പിന്നെ അവിടുന്ന് വേ വേവേറെ സ്ഥലത്തേക്ക് പോഎണ്ടേ? അപ്പൊ നമ്മുടെ ഇവിടെ വീടിനടു ത്ത ഈ ഇത് ഹാർബർ ന്ന് വെച്ചാ ഇതെല്ലാം വന്നിറങ്ങുന്ന സ്ഥലം
ഉം
അപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോന്ന വഴിക്കാണ് നമുക്ക് തന്നിട്ട് പോന്നത്
ആഹ് ആഹ് ആഹ്
ത്തോണ്ട് പോക്ന്ന വഴിക്ക് നമുക്ക് വേണേ ആശ്യത്തിന് തന്നിട്ട് പോകും ഉം
ഓരോ നാട്ട്ക്കും ഓരോ മോഡലുകളാല്ലേ
അതെ അതെ
ഇങ്ങ ഫോൺ വിളിക്കുമ്പോ ഓരോ അനുഭവങ്ങൾ അറിയാം
ആഹ് അത് ശെരിയാ നാ ഓരോ നാട്ടിലത്തെ കാര്യങ്ങള് അതെ ഇപ്പ നമ്മുടെ ഇവിടെ ഇവിത്തെ ഇവിടുത്തെ രീതികളല്ലല്ലോ അവിടെ അവിടുത്തെ
അതെ അതെ ആഹ് ആഹ് അതെ അതെ ഇവിടെ ഞങ്ങ പാട്ട നെല്ല് കമക്ക നെല്ല് ചോളാണ്ടി അങ്ങനത്തെ സാധങ്ങളൊക്കെ ഒണ്ടാക്കീനെ പാട്ത്ത് ഞമ്മള പാടില്ല ആരന്റെ പാടണ് ഞങ്ങ തൊടുന്റടുത്താണ് അപ്പ ഓലുണ്ടാകാച്ച അത്രിം
ആഹ് നെല്ലൊന്നുല്ല നെല്ലൊക്കെ ഞങ്ങക്ക് കാണണെങ്കി ന്റെ തമിഴ്നാട് പോണം ഉംഹ് ഉംഹ്
അഹ് സര്യാ
ഉംഹ്
അതേമാതിന്നെ ഇപ്പങ്ങള് ഏലം പർഞ്ഞപ്പോ അതൊരു കാണാൻ പൂതി ഏലം
ആ ഏലവേലം. ആഹ് ഇവടെ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ഏലം തന്നെ ഉള്ളു. നിങ്ങക്ക് അവിടെ നെല്ല് പോലെയ ഇവിടെ ഏലം ഉം ഉം ആഹ് ഓരോ നാടിന്റെ കാലാവസ്ഥ അനുസരിച്ച്
ഈ നാ ഈ ഏലെ ഈ നാല്പത്തഞ്ച ദിവസം കജ് റ്റുമൊ അപ്പൊതിന് അപ്പത്ങ്ങനെ പർച്ച് പിന്നീണ്ടായി പിന്നിം പർച്ച് അങ്ങനെണ്ടാവലാ
അതെ അതെ നാപ്പത്തഞ്ചോസം നാല്പ്പഞ്ചു ദിവസം കഴിയുമ്പോ നമുക്ക് കായെടുക്കാം ഉം പിന്നെ അതൊരു ഒരു ഇല്ല ഒരു ര രണ്ട് മൂന്ന് മൂന്ന് കൊല്ലം വരൊക്കെ എടുക്കാം അത് കഴിയുമ്പോ അത് മാറ്റിയിട്ട് വേറെ പ്ലാൻ വേറെ ചെയ്യണം
ആ വേറെ കുഴിച്ചിട്ടുണ്ടാക്കണം അല്ലേ
വേറെ അത് കവിട്ടി കളഞ്ഞിട്ട് വേറെ കുഴ വേറെ ചെറുത് നമ്മള് വി ഇത് തൈ വെക്കൂല്ലേ
ആഹ
ണ്ട് അതുപലെ തൈ
അപ്പൊ ഇതൊരു ഏകദേശം വലുപ്പായ പിന്നെ ഒഴിവാക്കണ്ടിരില്ലേ
അതെ അതെ അങ്ങനെയാ
ആഹ നല്ല നല്ല ഇല് മരവും അ
ഇല്ല ഇല്ല വലിയ മരമൊന്നും ആവത്തില്ല നമ്മള് ഇല്ലിക്കെ കണ്ടി ഇല്ലി
ഇല്ലിപ്പകനെ
ഇല്ല അത് ഇല്ല മരമാവത്തില്ല അതിങ്ങനെ ഓരോരോ ചെറിയൊരു തണ്ട് തണ്ടായിട്ട ഇങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തിടാം
ആമ്മ നമ്മൾ ആ കാപ്പിമാരണ്ടാക്കും മാതിരിക്കാറല്ലേ
കാപ്പിയുടെ തണ്ടിന് വണ്ണം കൂടുതലുണ്ട് ഇതത്ത്ര ഇല്ല.
ആഹ എന്നാക്കെ